ഹലോ ആ ആ- എന്താ പാട് സുഖല്ലേ?
ആഹ് സുഖായിട്ട് പോണം അവിടെ?
ഇതാ അവിടെ് ചെയ പോ സുഗാണ്.
ആഹ് അല്ലെ ആ ആ ഫുഡൊക്കെ കഴിച്ച് ച്ചു അവിടെ കഴിച്ചോ?
ആ കഴിച്ചു രണ്ട് മണിയായില്ലേ കഴിച്ചു. ആ ഇളള ദിവസങ്ങളൊെ. ങ്ങനെ ഞായറാഴ്ചക്കെ. ആ വൈകുന്നേരങ്ങളിൽ ബീച്ചിലൊക്കെ പോവും.
ആഹ് ബീച്ചിലൊക്കെ അവിടെ അടുത്തൊക്കെ ബീച്ചുണ്ടല്ലേ?
ആ ഞങ്ങളെ എടുത്തുണ്ട് അധികം പോണ്ട അടുത്ത് തന്നെ.
അത് ശരി അടുത്ത തന്നെയാണ്ല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇടക്കിടക്ക് പോവാല-
ആ എന്റെ മക്കൾക്ക് എന്റെ മകൾക്ക് എല്ലാം ഞായറാഴ്ചും പോണം.
ആഹ് പോവണം. ണ അതെ അതെ രസാണല്ലോ അതായത് ബീച്ചിലൊക്കെ ഈവനനിങ്ങിന് പോയിരിക്ക എന്തെലും കഴിക്ക-
ആഹ് ആ എന്ത് രസ എന്ത് രസയിരി അവിടുത്തെ സ്നാക്ക് അവിടുത്തെ-
അതെ അതെ അതെ നല്ല ടേസ്റ്റ് ആണ് ആ ഐസ്വരണ്ടി അതേപോലെ അതൊക്കെല്ലേ നിങ്ങളൊക്കെ എന്തായാലൊക്കെ പറയാ കാടമുട്ട ഫ്രൈ പിന്നെ- നമ്മളെ എന്താ പറയാ ഗ്ഫ് ഇപ്പൊ കോളിഫ്ലവറിന്റെ സാധനമൊക്കെ ഇണ്ടല്ലോ ഓൾക്ക് അത് ഭയങ്കര ഇഷ്ടാ പൊരിച്ചത് ആ അതെ
കോളിഫ്ലവറിൻ്റെ മറ്റേ എന്താ വച്ചാല് ആ ആ ആ അത് എടുകണവരൊണ്ട്
കല്ലുമക്കായൊക്കെ നല്ല ടേസ്റ്റാ അതിനൊക്കെ നല്ല റേറ്റുണ്ടലെ പിന്നെ ഞമ്മളെ മീനുകളൊക്കെന്നെ ഉണ്ടല്ലോ പലേതും ഫ്രൈ ചെയ്തണ്ടൊക്കെ പിന്നെ കൂന്തള് കൂ ന്തളട്ടൊക്കെ ഇത് തിന്നണ് കൂന്തളൊക്കെ ഇട്ട് നല്ല രസ
ആ രസം ഉണ്ടാവും അപ്പം അത് അതവിടെ ഞങ്ങളവിടെ കണ്ടിട്ടില്ല പിന്നെ അത് കോ കോഴി കോഴോ
ആ ഇണ്ട് ഇണ്ട് കാലിക്കറ്റ് ഞങ്ങളടുത്താണ് ആ അതെ കുറച്ചൊക്കെ അടുത്താണ് ഞങ്ങൾക്ക് അടുത്തുള്ളൊരു ബീച്ച് ച്ചെന്ന് പറയാ അതാണ് പിന്നെ നമുക്ക് ഏകദേശം നമ്മള് എപ്പളും പോകുന്നൊരു സ്ഥലം അവിടെ അതെ പിന്നെ ഉപ്പിലിട്ടൊക്കെ ഇല്ല വർ വർക്ക് ഇപ്പോ ചെയ്യുന്നില്ല ഞാനിങ്ങനെ വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ട്യൂഷൻ എടുക്ക്ണ്ട് കുട്ടികൾക്കൊക്കെ
ആ
പിന്നെ ഈവനിംഗ് ഉണ്ട് ക്ലാസ് പിന്നെ ഞാന് കുറച്ചു നേരം അഡ്മിഷൻ കൗൺസിൽ സിലർ ആയിട്ട് വർക്ക് ചെയ്നി ഇങ്ങനെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞട്ട് നമ്പേഴസ് ഒക്കെ ഓര് തന്നിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യ യ്യാ ആവശ്യക്കാരില് എത്തിക്ക അങ്ങനെയൊക്കെ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക്
ആ ആ
ആ അങ്ങനെ പിന്നെ എന്താണ് ഫുഡിനു എന്താ ഇന്ന് ഉച്ചക്ക്
ഉച്ചക്ക് കുമ്പളങ്ങ കറി മത്തി പൊരിച്ചത്
ആ കു അയ്ശരി കുമ്പളങ്ങ എങ്ങനാ ഇണ്ടാക്കിയത് കു പിന്നെ തേങ്ങ അരച്ച് വെച്ചതാ ആ അതെ അയ്ശരി മീനെന്താ
മീൻ മത്തിയാണ്
മത്തികറി നല്ല റേറ്റ് ഉണ്ടല്ലേ മുന്നൂറോ നാന്നൂറോ അങ്ങനെ
ആ നൂറ് രൂപക്ക് എന്താ അഞ്ച് മത്തിയോ ആറ് മത്തിയോ
ആ അതെ അഞ്ഞൂറീന് ആയിരിക്കും അത് അഞ്ഞൂറിന അത്രയേ കിട്ടൂ അല്ലെ ഇപ്പൊ ആദ്യ ഒക്കെ നൂറിന് ഒരു കിലോ ചെലപ്പോം നൂറ് ഇരുന്നൂറിനൊക്കെ കിട്ടായിരുന്നുണ്ട് ഇപ്പൊ ഗുഡ്സിലൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വരുവല്ലോ നമ്മളെ പിന്നെ ഇതിനൊക്കെ ഗുഡ്സിലൊക്കെ കൊണ്ടുവരുവല്ലോ മീന് അതിലൊക്കെ ലാഭത്തിനൊക്കെ കിട്ടിയായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും വരുണാല്ല പറഞ്ഞേട്ട്
ആ അപ്പം അയിന് ഭയങ്കര റേ എല്ലോടത്തും മീൻ നല്ല വെലയ
നല്ല വെലയൊണ്ട് കാരണം ഇപ്പം മഴന്റെ ഇതും പിന്നെ ട്രോളിങ്ങിന്റെ പ്രശ്നാം അങ്ങനൊക്കെപാടായിട്ടേ അപ്പം അങ്ങനെരിതുണ്ട് പിന്നെ എനിക്കിന്ന് വെ ണ്ടക്ക പിന്നെ പരിപ്പൊക്കെ ഇട്ടാട്ട് ചെറിയൊരു കുഞ്ഞി സാമ്പാറന്ന് പറയിലെ ഞമ്മള് ലഘു
ആഹ് ആ
കുക്കർ സാമ്പാർ എന്നൊക്കെ പറയും ഞങ്ങള് എന്നിട്ട് അത് പിന്നെ ചുവന്നുള്ളി ഇതൊക്കെ ഇട്ടട്ട് വറവ് ഇട്ടട്ട് അതുണ്ട് പിന്നെ സോയാബീന് അച്ചാറ് പപ്പടം സോയാബീൻ പൊരിച്ചു നിങ്ങളൊക്കെ സോയാബീൻ എന്താ പറയല് സോയാബീൻ തന്നല്ലേ പൊരിക്കലാണോ അല്ലെങ്കില് ഗ്രേവി ഒക്കെ ഇണ്ടാക്കോ
ഗ്രേവിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കറി ണ്ടാക്കൂ
ആ കറി ആക്കിട്ടല്ലേ സോയാബീന് ആ അതെങ്ങനെ ദോശക്കും ഓട്ടടക്കൊക്കെ കൂട്ടുവോ അല്ലെ തേങ്ങരച്ച് വെക്കലാ?
വറത്ത് അരച്ചു കറിവെക്കും നമ്മള് ചിക്കനൊക്കെ വെക്കുമ്പോലെ
അല്ലേ നല്ല രസ
ആ ടേസ്റ്റോണ്ട് അതുപോലെ നമ്മള് വള്ളത്തില് ഇട്ടങ്ങ് പിഴിഞ്ഞങ്ങു കളയണോ അയിൻ്റെ ആ മറ്റ ഒരു
ആ ഒരു വെള്ളം ഉണ്ടാവും അതുണ്ടാവും അത്ണ്ടാവും കാരണം ഞാനൊക്കെ കൊറെ മുന്നേ അങ്ങനെ ക കളയുലാഞ്ഞിട്ടോ എന്നിട്ട് ഇത്ണ്ടാക്കുമ്പോ നല്ല വെള്ളം പോലെ നിക്കും പിന്നെയാണ് എനിക്കിത് മനസ്സിലായത് ഇത് പീഞ്ഞ് കള
ആ
പീ്യണം കാരണം പീഞ്ഞാലാണ് അതിൻന്റെ ആ വെള്ളം അല്ലെങ്കിൽ വെള്ളിൽ ഇങ്ങനെ പിടിച്ചു നിക്കും
ആഹ നല്ലാം പീഴിഞ്ഞ് കളയണം അ അത് കൈപ്പ് രസമാവെള്ളോ ആ വളരെ രസ അത് പിഴഞ്ഞഞ് കളഞ്ഞിട്ട് നമ്മള് നമ്മൾ
ലാവലതെ അങ്ങനെ അതായി കിട്ടുമ്പോ ഒരു മഞ്ഞ കളർ ആ എന്നിട്ട് അത് ചിക്കനെ പോലെ ഇടും ആ
ആ ചിക്കൻന്റെ പോലെ കറി വെച്ചിട്ട് തേങ്ങ വറ പ വക്ക് രോഷിക്ക് ചപ്പാതിക്കസ്
ആ ഗരം മസാല പൊടിയൊക്കെ ഇട്ടാ മതില്ലേ അപ്പൊ കൊറച്ചൊക്കെ ആ ഒരു ഫ്ലേവറും ഉണ്ടാവുല്ലോ ല്ലെ തേങ്ങരച്ച് ഞാൻ വെച്ചില്ലട്ടോ ഞാൻ അങ്ങനെ പൊരിച്ചിട്ട കൊണ്ട് പിന്നെ നമ്മള് കടായി പോലെ ഉണ്ടാക്കും സോസൊക്കെ പാർന്നിട് ആ കടായി പോലെ അങ്ങനെ ഉണ്ടാക്കിട്ട് നമ്മെ ബീഫിന്റെ ഒക്കെ പോലെ ട്ടെ അങ്ങനെ ഞാൻ തേങ്ങരച്ചു വെക്കണ ഒന്ന് ട്രൈ ചെയ്തോക്കണന്ന് വറത്തരക്ക അല്ലേ
ആ വർത്തരക്കണം നല്ല ടേസ്റ്റ് ഉണ്ടഅവിടെ ന്റെ മക്കൾക്ക് പൊരിച്ചത് ചോറ്റിക്ക് പൊരിച്ചിട്ടാണ് കൊണ്ടോണ് ഷ് സ്കൂളി
ആഹ് സ്കൂക്കാ ഇസ്കൂക്കൊക്കെ അതെ ഇ ഉരളക്കിഴങ്ങ് പൊരിച്ചത് സോയാബീന് പൊരി ച്ചത് ഇതൊക്കെയാണ് ഓരിക്ക് സ്‌കൂളീക്കൊണ്ടോവാൻ ഇഷ്ടപ്പെട്ട സംഗതികള്. സോയാബീനെല്ലേ നമ്മക്ക് വെല്ല്യെത് തും പിന്നെ ഇ ഇപ്രാവശ്യം ഞാൻ മ്പൊ കൊണ്ടെടുപ്പിച്ചത് നല്ല ചെറുത് കടലേന്റെ അത്രേ വലിപ്പൊള്ളു അല്ല ചെറുത് ആ പക്ഷെ അയിന്റെയൊരു മീഡിയം സൈസ് ഇത്തിരി വര്ണ്ട് നല്ല വലുതുവല്ലാ നല്ല ചെർ തല്ലാതെ അതാണ് ഒന്നും കൂടി ടേസ്റ്റ് തോന്ന്ണ്ട് ഇതൻ ഇന്നലെ പ്പോ യാൻ കൊണ്ടന്ന് വെച്ച് പൊരിച്ച്ട്ടൊന്നു അത്രൊരു സുഖം കിട്ടീല വേറണ്ട് ഒരു മീഡിയം സൈസി നല്ല വെൽ തല്ലാതെ ഇതിപ്പോ ഇന്നലെ ഞാൻ ആ ആദ്യായിട്ടായിപ്പൊ ഇന്നലക്ക് ഇത് കിട്ടിയത് അപ്പൊ ഞാൻ ചോയ്ച്ചു മോനോട് തിപ്പോ എന്താപ്പ ചെർത് ചെ നല്ല ചെറ്ത് കടല മണി പോലെ ചെറുത് അങ്ങനെ
പിന്നെന്താവിടെ പിന്നെ കൃഷികളൊ ക്കെയിണ്ടോ ചെടികളൊക്കെ ഇഷ്ടൊള്ള ആളാണോ.
ആഹ് ചെടി ണ്ട് വീട്ടില് ചെടി കൃഷികള് അങ്ങനെയില്ല കൃഷി വാഴയും പേരക്ക അങ്ങനത്ത കാര്യങ്ങള്
ഉം ആ ത നമ്മളെ ഉം മറ്റേ കൃഷി പോലൊന്നും ണ്ടാവൂല മ്മളെ പര പച്ചമൊളക് തക്കാളി വഴുതന ആ ഉം ഉം ആ ആ ആഹ് ശരി സ്ഥലണ്ടാവൂലലെ പിന്നെന്നാ മുറ്റും നമ്മളെ ഈ വീടും കഴിഞ്ഞാ തന്നെ അവര് തിപ്പോ മുറ്റത്ത്പ്പ ത്ടാൻ പറ്റുല്ലല്ലോ അയ്നായിട്ടൊരു കളച്ചിടാൻ കൊർച്ച് ചെറിയ സ്ഥല സ്പേയ്സെന്നെ വേണം
ആഹ് ശരിയാണ് ശരിയാണ് അതിന്റെ വീട്ടില് പച്ചക്കറി ക്കണ്ടോ
ഇല്ലേ ഇങ്ങനൊന്നുല്ല ഉമ്മച്ചി ഇങ്ങനെണ്ടാക്കു ഇതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ മുരിങ്ങ പിന്നെ കർമൂസ കറി വേപ്പില പിന്നെ ചെലേതൊക്കെ നമ്മള് തക്കാളി ഇതൊക്കെയിടുമ്പോ മൊളച്ച് വരണൊക്കെയൂണ്ടാവും പച്ചമൊളകൊക്കെ പിന്നെ അങ്ങനെ ഓട്ടോമാറ്റി കായിട്ടുണ്ടാവൊല്ലോ നമ്മൾ ഇങ്ങനെ വേസ്‌റ്റു തൊ ക്കട്ണോട്ത്തങ്ങനെയാ അങ്ങനെ മച്ചി തൈ ഇങ്ങനെടുത്ത് കുഴിച്ചിടും കവറിലൊക്കെ ആക്കീട്ട് പിന്നെ നമുക്ക് വിത്തുകളൊക്കെ കി ട്ട്ണ്ടല്ലോ പ്പൊ വീഡിയോ കോള് കുടുംബശ്രീന്റെ തിന്നാനൊക്കെ വിത്തുകളൊക്കെ കിട്ടുവല്ലോ ഓരോ ടൈമില് ആ അങ്ങനൊക്കെ കുഴിച്ചിടും മ്മച്ചി അത് അത്രെക്കൊള്ളൂ നമ്മള ആവശ്യത്തിന് ഇട്ക്കാനൊന്നുണ്ടാവൂലാ അത് പച്ചക്കറികളൊക്കെ പൊറത്തുന്ന് വാങ്ങറല്ലേ പക്ഷെ നമ്മക്ക് എ വീ ഇതിണ്ടാക്കാണെങ്കില് നമുക്ക് ഈ മരുന്നൊന്നും അടിക്കാത്ത പച്ചക്കറി കിട്ടും കൊറേ ആൾക്കാരങ്ങനെ ഇണ്ടാക്കി യൂസിയ്യ്ണ് ണ്ടല്ലോ വീട്ടില് നമ്മടെ ആവശ്യത്തിന് മാത്രം
ആ പിൻ വളടാത്ത നമുക്ക് നല്ല ബസ്റ്റ് നല്ല ഫ്രഷ് കിട്ടുവല്ലൊ
ഫ്രഷ് ആയിട്ടുള്ള കിട്ടുവല്ലോ പിന്നെ മുരിങ്ങക്കെണ്ടവ്ടെ മുരിങ്ങ ചീരൊക്കെ
മുരിങ്ങണ്ട് മുരിങ്ങണ്ടാ ചീരണ്ട് ചീര അധികൊന്നില്ല ഞാൻ ചെടിണ്ടാ കൊറച് ചീരണ്ടാക്കികുണു അപൊയ്മന്നന്നെ ഞാന് നമക്ക് വീട്ട്ല് ആശ്യത്തിനൊക്കെ ചീര
ആഹ് അയ് ശെരി എങ്ങനെ പോണ് മക്കളെ പഠിപ്പൊക്കേ
പഠിപ്പ്ത ആഹ് കൊഴപ്പല്ല ഇങ്ങനെ പോണ് ന്താ ഒരാള് പത്താം പത്താം ക്ലാസ്സിലാണ്
ആഹ് അത് ശരി പത്താം ക്ലാസ്സിലെങ്ങനെ ട്യൂഷനൊക്കെ പറഞ്ഞ
ആഹ് ട്യൂഷന് പോവ്ണ്ട്. മുത്താള് ട്യൂഷന് പോണ് പിന്നെ രണ്ടാമത്താള് ചെറിയ ആളാണ് രണ്ടാം ക്ലാസ്സ്‌ പിന്നെ ചെറീ ഒരു ബേബിണ്ട്
ആഹ് ചെറീ ബേബിണ്ട ആഹ് അത് ശരി ഓക്കെ ആഹ് വെല്യാത് ബേബിക്കെന്താ കൊട് പിന്നെ ഫുഡൊക്കെ
ഫുഡ്ഡ് രാഗിടുക്കു ആഹ് രാഗി ഒടുക്കുംഅമൃതംപ്പൊടി ഒടുക്കും പിന്നെ കഞ്ഞി ഒടുക്കും പിന്നെ പഴം പുഴുങ്ങി ജൂസടിക്കും പിന്നെ അവക്കടൊ ജൂസടി പിന്നെ അങ്ങൻത്തെന് ആഹ് അങ്ങനൊക്കെ ഫ്രൂട്ട്സ് ആഹ് ജൂസടിച്ചാലെ ഓൻ കഴിക്കുളു മറ്റെ കടിച്ച്
ആഹ് കടിച്ച് തുപ്പിടും ആഹ് നമ്മള് സമ്പത്തെ ഫ്രൂട്സ്സില്ലെ ഫ്രൂട്സെല്ലാരും പറയാ പ്പ പച്ചക്ക് തിന്നണം ജ്യൂസ് അടിക്കാതെ പച്ചക്ക് അങ്ങനെ കഴുകി തിന്നണംന്ന് അതാണ് ഒന്നൂടെ ഫാ അല്ല പഷെ നമ്മള് വല്യോൽകൊക്കേണെ അതോക്കാവും ചെറീ മകക്ക് അങ്ങനെ കൊടുക്ക ക്കാന് കൊല്ലീലൊക്കെ എലെ ആഹ് എറങ്ങൂലല്ലൊ ആഹ് ജൂസിലൊക്കെ പാലൊ പാർന്ന്ട്ട് അടിക്കൂല്ലേ മധുരത്തിന് പകരെന്താ ഷു ആഹ് ഇടേത് ആഹ് നി കൽക്കണ്ടിട്ടാലും മതി ഇടുമ്പൊ കുട്ടീക്കത്ത്റ കേടില്ലാ തോന്നുന്നുണ്ട് പഞ്ചസാര ഇടുമ്പളാണ് കൽക്കണ്ടിട അയിന് പകരം ഇനിപ്പൊ റാഗീക്കായാലും ഇതിലൊക്കൊക്കായാലും കൽക്കണ്ടിയൊ ശർക്കരെ യൂസീത മതി മക്കക്ക്
ഉം ഉം
മകക്ക്പ്പൊ കൊറേ പൗടറ്കൾ വര്ണ്ടല്ലൊ ന്യൂട്രി മിക്സ്ന്നൊക്കെ പറഞ്ഞ്ട്ട് എല്ലം കൂടെ മിക്സീത്ട്ട് ആഹ് പൗഡറൊക്കെണ്ട് പാലിലൊക്കെ കറി ആഹ് ഞാനങ്ങനെ വിജാരി യും പിന്നെ അത് ഇത്രെ ഏയ്ജിന് മുതല് ഇത്ര ഏയ്ജ് വരെ ഒക്കെണ്ട് ഓരോ ഘട്ടംഘട്ടായിട്ട് കൊട്ക്കാള്ളത
ആഹ് ആഹ് ആഹ് അല്ലടക്ക് സെല്ലാ സെർല്ലാക്ക് കൊറച്ച് കൊട്ത്തീ ചെറുപ്പ
ആഹ് ശരി ആഹ് സെർളാകൊക്കെ കൊടുത്ത തടി വെക്കും പറഞ്ഞെക്കല്ലെ കുട്ടീള്
ആഹ് തടിക്കോ ഓല്ക്ക് നല്ലതൊക്കെണ്ടാവുന്നൊക്കെ പറഞ്ട്ടാണ് കൊട്ക്ക്ണെ കൊട്ത്തീന്ന് കൊറേട്ത്തീന്ന് തൂക്കം വക്കുംന്നൊക്കെ പറ ട്ട ആഹ് കൊറച്ച് പ്രസയ്ച്ചേക് തൂക്കണ്ടാ പിന്നൺ മെലിഞീന്നു ഇപ്പ കൊറച്ചൊക്കെ തടിച്ച്ക്കുണു
ഉം പാലില്ലെയ്നുങ്ങള്ക്ക്
മ കൊഴപ്പ്ല്ല്യാറഞു
ആഹ് അത് ചെ ചെലേത് പിന്നെന്തറിയൊ ഞമ്മള് തടിന്നാവും കുട്ടി ട്ടീളത് മെലിയുന്നൊക്കെ പറയും പ്രസയ്ച്ചെടുക്ക്മ്പളെ അങ്ങനൊക്കെ പറയും നമ് ആഹ് ഇന്ക്ക് മൂന്നാള്ണ്ട് ഇന്റെപ്പ ചെറ്താണ് ചെറുത് അംഗനവാടില് മൂന്നര വയസ്സ് വല്തിന് മൂന്ന് വയസ്സ് അല്ല മൂന്ന് വയസ്സല്ല മൂന്നാം ക്ലാസ്സില് രണ്ടാമത്തെ രണ്ടാം ക്ലാസ് ഇത് കൊറച്ച് അടുത്തട്ത്താണ് ആഹ്, അപ്പൊ ഇപ്പെല്ലാരും പോയിപ്പങ്ങനെ ഫ്രീയാണ് ഞിപ്പൊ കുണ്ടരാനാവും ഒന്നരക്കയാല് പോണം
ആഹ് ആഹ് അസ്ബ. ഹസ്ബന്റവടെ വീട്ടിൽല്ല ആഹ് ആഹ് ആഹ് ആഹ് എല്ലാരും ഇ-മ്മ ഇ-മ്മ പ്പ വീട്ടിലല്ലരു ഇ ണ്ടാവൂലെ ഇമപ്പിയൊക്കെപ്പാ
ഞാന് സെപ്പറേറ്റാണ്, പിന്നെ.. അവ് ടുന്ന് വേറിട്ട്ട്ട് അങ്ങനെണ്
അതെ.. ആഹ.. ആ. അൊ ഒറ്റക്ക് ന്കൊജ് കുട്ടിള്ളോ ചെർതല്ലേ..
ചിലപ്പോ പിന്നെ അനിയത്തിളോ അല്ലെങ്കി ന്റെ ചെറിളച്ചനോ അങ്ങനെ ആരേലൊക്കെ തീർ േക് പൊ വീടുണ്ട് പേടികേണ്ട ആവശ്യൊന്നുല തോട്ടടുത്തടുത്ത് വീടുകളാ മ് എന്നാ ആയിക്കോട്ടട്ട ഞാ വിളിക്കാവേ
ആഹ... ഓക്കെ ശെരിട്ടാ..